ഹലോ കേക്കുന്നുണ്ടേ പർ അയ്യോ നല്ല സു ഏ സുഖാണ്
മക് മക് മക്കളൊന്നു ഒറങ്ങിയില്ലേ ടൈമായില്ലേ
നൊന്നണി ആവണേ ഒറന്ങ്ങനെങ്കി
വോ അഹ ശരി
ഏ അവര് ആറ് മണി ക്ക നീച്ചത് വൈന്നാ
രാവി ഏ അതാവു. ഉച്ചകൊറങ്ങിട്ട്ലേ അതോണ്ടാണ് ഹ് ഹേ പിന്നെ ഇവിടെ ഇങ്ങനെ തന്നെ ഇവിടെ പിനെ ഞാ കെടക്കുമ്പളനെ കെടക്കലൊള്ളൂ ഇന്ന്പ്പ. പെട്ടന്ന് ഒറങ്ങിട്ട്ണ്ട് ഇന്ന് എൻക്ക് രണ്ടാളായ് ഒരു മോളും ഒരു മോനും. മോനവ്ട്ണ്ട്. മോൻഒറങ്ങീട്ടൊന്നുല്ല. മോള്ബ ചെരായി ഇങ്ങനെ. ഫുഡൊക്കെ കയ്ച്ചിട്ട് അങ്ങ് എയ്ത്തും. വായനൊക്കെ കയ്ഞ്ഞിട്ടങ്ങനണ്ട് കെടന്നൊറങ്ങ്യാ അല്ലെങ്കി. ഓളുപ്പ വന്നിട്ടേ കെടക്കുള്ളൂ ഇന്ന്പ്പപ്പാനൊന്നും കാത്ത്ന്നീല്ല രാവിലെ, മദ്രസ്ക്കെണീക്കുന്നതുകൊണ്ടേ രാവിലെ എണീക്കൊ
എത്രീലാ
ഒന്നാക്ലാസ്സിലേ ആറേമുക്കാൽ നൊക്കെ എണീക്കണം. ആറേമുക്കാൽ നെണീറ്റാലേ ഏഴേ കാൽനെങ്കിലും. ഇവിടന്നെറങ്ങാൻ പറ്റൂ
അ ആ അങ്ങനെ
കുല. ആം ഫേവര് ഒരട്ട എണീറ്റാ അപ്പറത്തെ റൂമ് പോയി കെടക്കും പിന്നെ സോഫേ. പോയി കെട്കു കും ഹ് എത്രോവട്ടം ഞമ്മക്ക് ച് ചായ ണ്ടാക്കുന്നെയ്ന്റെടേല് ഓനെ കുട്ട് ഇങ്ങനെ ന്നടക്കണം അപ്പോ നേർ എപ്പഴും പറയെ കൊറച്ചെരം കൂടി കെട്ക്കട്ടെർഞ് അവ്ടെ ഇങ്ങനെ ന്നിക്കും ഫുഡോകെ. കയ്ച്ചന്നട്ട് അ ഹസ് സ്സ് ല്ലേ ഇവടെ ന്നാട്ടിലില്ലേ
യെന്ത് ലെസ്സിലില്ല
എന്താ വർ‌ക്കെയ്യുന്നേ
വർക്ക് ബിസിനസ്സൊക്കായിട്ട് പോണ്ട് ഇപ്പൊ ഇവിടെ സ്ഥലം വരെ പോണം പറഞ്ഞേ
ആഹ, ഐശെരി ആ മക്കളെത്രാളാ
എനിക്ക് രണ്ട്പേര് ഇപ്പ മൂന്നാമത്തെണ്ട്പ്പോ
അ ഓ എത്രായി ആ അപ്പചെറ്ത് ദിന് ചെർദിന്റെ സൗണ്ട് ഞാൻ കേട്ട്
രണ്ട് വയസാണു ട്ടിം ന്നാല് വയസായ കുട്ടിം
ഏ, തന്നെ ഹ്ആശെരി ന്നട്ട്പോ എന്റെ പിന്നെ ഒന്നാം ഒന്നില് ഒന്നാം ക്ലാസ്സി പഠിക്കുന്നു ചെറുത്. വിനെ വല്ത് അഞ്ചാം ക്ലാസ് ലു പഠിക്കണം എൻക്ക് പിനെ അഞ്ച് വർഷം കയ്ഞ്ഞാലിണ്ടായതനെ പിന്നെ മോണ്ടായി അഞ്ച് വർഷം കഴിഞ്ഞാണ് പിന്നെ മോള്ണ്ടായത് സിസേറിയനാണ്. അപ്പ പിന്നെ പിന്നെ അങ്ങന ന്നമ്ക്ക് കെട് തെ എങ്ങനെ ന്നട്ന്നത്. ഇ ങ്ങളെ സിസേറിയനാ? നോർമലെന്യാണോ? അ ആ അപ്പെന്താങ്ങട് ചെറുതിന്റെ പാട് മുമെൻ ഏ പാലുകുടിയൊക്കെ നിർത്തിയേര്ക്കൂലെ ആഹ് പിന്നെ അഞ്ച് അഞ്ച് മാസാ യപ്പോ
ഏഹ് അഞ്ച് മാസം കയ്ഞ്ഞ ആർക്കടന്നു
ആണല്ലേ വീട്ടില് പിന്നാരേഇള്ളേ? വേറാരേലും ഉണ്ടോ?
ആ ഉമ്മങ്ങണ്ട് ഉമ്മേം ഉപ്പൊക്ക്‌ ണ്ട്
ആൻ അമ്മോഷ ക്ക്‌ ബ അസ്സിന്റെ ആഹ് അവടെ പിന്നെ ഓലക്കൂടെയൊക്കെ കൊറെയൊക്കെ അങ്ങട് ന്നടന്നോളൂല്ലേ? ഓലകൂ കുടൊക്കെ കൊറേയണ്ട് ന്നട
ആഹ് ആഹ് അയ് ഞമ്മൾ തന്നെ വെശ്രാ ഓന് ഏട്ട്ത്തിയാണെ ഒട്ടൂലേ
ആ ആ അതനെ അയ് ശെരിയാ ഇപ്പ പിന്നെ അങ്ങനെ ഒട്ടി ന്നടക്കുന്ന പ്രായാണല്ലോ. പെട്ടെന്ന് നിർത്തി യോ പാലൂടി നിർത്തിയോ
പാലുടി നിർത്തി
മെ എങ്ങനെ നിർത്ത് ത്തി പെട്ടെന്ന് നിർത്തിയോ ചോയ്ക്കലില്ലേ പിന്നെ?
അതെ ആ ഇപ്പ ചോയ്ച്ചലൊന്നില്ല പാസ് ഇത് നിർത്യ രണ്ടീസൊക്കെ ഇണ്ടായ്ന്
ആഹ് ആഹ് ഐശെരി മോനാണോ മോളാണോ? ഏ മോളാ ആ വൽതിനിപ്പന്തെയ് ആഷ് നഴ്സറിക്കൊന്നും ആക്കില്ലേ എൽ കെ ജി ഒന്നും
ഏഹ്
ഒന്നും ആക്കിട്ടില്ലേ മോളെ ആഹ് പോവലുണ്ടാവൂല്ലേ വ വണ്ടി വരുവോ മുന്നിക്ക്
ഏഹ്
മുന്നേക്ക് വണ്ടി വരുയായിരിക്കൂല്ലേ?
ആഹ് ആഹ് അറിഞ്ഞിട്ട് തരാൻ വെച്ചി
രണ്ടു നല്ല അടി ആയിരിക്കൂലേ രണ്ട് വ വലുത് പറഞ്ഞപ്പോ നാലവയസ്സല്ലേ ആയിട്ടുള്ളു ഓൾക്ക് ഓ കളിന്റെ പ്രായം തന്നെ ആഹ് അതന്നെ ഓൾക്കപ്പ എന്താ ചെറുതാണൊന്നന്ന് വിളുണ്ടാവ ഓല വൈത്തന ഭടന്നേ നടക്കാം ഇവിടെന്നെ ഒന്ന് ഒന്ന ഒന്നഞ്ചിലായിട്ട് തന്നെ ഇവിടുത്തെ കച്ചറ തീർന്നില്ല. നമ്മള് ഒറ്റ ഓ ഇതേപോലെ തന്നെ ഓരോ സാധനത്തിനായിരിക്കും രണ്ടാൾക്കും ഉണ്ടാവൂം രണ്ട് ഒരേപോലത്തെ എന്നാലും ചെറുതങ്ങനെ ഓനതാക്കിക്കൊണ്ട് നിക്കും. വല്യോനെ വലിയവൻ കൊറെയൊക്കെ ക്ഷമിച്ചു നിക്കും. പിന്നെ ഓൻ കൊടുക്കും നല്ലോണം
ഉം
അപ്പൊ നമ്മള് ചീത്ത പറയല് വലിയവനെ ആയിരിക്കും ഓനല്ലേ കൊറച്ച് ഇതുള്ളത് വിചാരിച്ചിട്ട് അപ്പോ അവൻ പറയും ഞാനല്ലേ ചെയ്തേന്ന്
ഇല്ലല്ല ആഹ് പോയിക്കോട്ടെ ആഹ് ഉം ഉം
വേ നല്ല നേരം വേഗാസ്
അസാ ഇന്നിപ്പോ ഒരു മണിയൊക്ക റങ്ങ ആയിരുന്നു
ഏ ഏ ശരി ലൈറ്റ് ഓഫ് ആക്കിയാലൊ ന്നും കിടക്കൂല്ല നേരം വൈകി ഉറങ്ങി ഒണന്നിട്ടായിരിക്കും. മക്കളെ ലൈറ്റ് ഓഫ് ആയി ക്യലൊന്നും
ഞാൻ ലൈറ്റ് ഓഫാക്കിയില്ല. ലൈറ്റ് ഓഫാക്കിക്കഴിഞ്ഞാലേ ഇന്നെ ശല്യപ്പെടുത്തും അപ്പൊ ഫോൺ ചെയ്യുമ്പോ പറ്റുല ചിട്ട് ഞാനെ ലൈറ്റ് എടുത്ത് നീ ഈ കൂടെ നിന്നിട്ട് പോയ ലൈറ്റ് ഓഫ്‌ ആക്കാൻ പക്ഷെ എനിക്ക് ഉറക്കം വരണുണ്ട് നമ്മള് രാവിലെ നീയിച്ചിണ്ടല്ലേ
ഉമ്മേം ഉപ്പയുമൊക്കെ കിടന്നോ
ആ എല്ലാരും കെടന്നു
ആ പിന്നെ പ്രായമുള്ള ആൾക്ക ഉമ്മേ
ആ ആ ഞാനുണ്ട് പിന്നെ അവർക്ക് ബ്ലോക്കിന്റെതായിരുന്നതാണേ
ആ അപ്പൊ ഓരിം വാണംല്ലേ എല്ലാരുംവാണം ശ്രദ്ധിക്ക
അല്ലാരും
ആഹ് അതെന്നെ എന്നിട്ട് ബുദ്ധിമുട്ടൊന്നും പിന്നെ ഛർദ്ദി അങ്ങനത്തൊന്നും ഇല്ലേനെയോ ഫസ്റ്റിലൊക്കെ ഉണ്ടായി ഇണ്ടാവുല്ലേ ആ ആ അഞ്ച് നാല് അഞ്ചൊക്കെ ആവുമ്പോ പിന്നെ നമുക്ക് കൊറെ ക്ക് മാറ്റം വരുമല്ലോ ഏഹ് എന്നിട്ട് എവിടെനി ഇവിടെന്നേനു വീട്ട് പോ
ആ വീട്ട് മുഹറം ഒൻപതും പത്തും ഇല്ലെനി അപ്പൊ അയിന് പോയി
ആഹ് ഇനിയിപ്പോ മോളെ ചേർത്തിയൊണ്ട് അങ്ങ് പോവാനും ബുദ്ധിമുട്ടാല്ലേ ആ ഡെലിവറിക്കെ ഏടന്ന നി ഇവിടന്ന് തന്നെ ഉണ്ടാവ
അല്ല ഞാന് എന്റെ നാട്ടിൽ യച്ഛന്റെ അപ്പ അവിടെ പോയിട്ടേ അവിടെ ഒരു ഉമ്മണ്ട് നോക്കാന് ഇവിടെ ഉമ്മാക്ക് ഉമ്മാക്ക് കയ്യൂല
അപ്പൊ ന്ന് ഞ് ഉമ്മ ഒറ്റക്ക് നിക്കോ ഇങ്ങളില്ലാതൊക്കെ നിക്കോ അതിനൊക്കെ കഴിയോ
എങ്ങനെ അല്ല ഇവിടെ താത്ത ഉണ്ട് ഇപ്പൊ ബടെ ഇവിടെ ന നാത്തൂനുണ്ട് കട്ടിജാ കട്ടിജാത്ത നാത്തൂനുണ്ട് പഠിക്കണ് ഓല്
ഏ ചെറിയ നാത്തൂൻ ഉണ്ടോ എന്താ പടിക്ക്ന്നേ
പ്ലോമയിരുന്നു
എത് ഓലൊക്കെ കിടന്ന്ണ്ടാവും ല്ലെ ആഹ് കല്യാണ ഒന്നും ഉണ്ടാക്കാൻ ആയില്ലേക്കും പഠിക്കായിരിക്കും
ഞാ
ആഹ് അതെ ഇപ്പൊ പിന്നെ എ എല്ലാർക്കും ജോബ് വേണം പഠിപ്പ് കഴിയണം പെട്ടന്നൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാനില്ല എല്ലാരും അങ്ങനെ നടക്കുകണല്ലോ എല്ലാരും എനിക്ക് അങ്ങനെ മൂന്ന് അനിയത്തികൾ ഉണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കുന്നതാണ് ഓരോരുത്തര് ഉണ്ടാക്കുന്നുണ്ടോ ചോയിക്കും
ഏഹ്
ഏഹ് ഓർക്കു അതേപോലെ പഠിപ്പ് കഴിയണം ആ അല്ലേ എത്രയേ ചെക്കന്മാരാന്നറിയോ ഇപ്പൊ ഗൾഫിൽന്നൊക്കെ വന്നാല് ചിലത് അധികം ഉണ്ടാവാതെ ഓല് പിന്നേം പോവന്നെ ഇപ്പൊ ചെക്കന്മാർക്കാണ് ബുദ്ധിമുട്ടായത് നല്ല ഉറ ടൈം ആയിനോ പത്തര പതിനൊന്ന് മണി ആയില്ലേ
അതെ അതെ
ആ ഇനി ഇപ്പ നേരത്തെ എണീക്കുവോ നേരം വൈകി കിടന്നാ കൊറച്ചു നേരം ഉറങ്ങും ആയിരിക്കൂല്ലേ മോ ചെറുത്
ഉം ഒരു പത്തു മണി ചിലപ്പോ ഒമ്പത് മണി അങ്ങനെ
ആഹ് ഏഹ് രാവിലെ
രാവിലെ
ഏ അത്ര ടൈമക്കെ ഉറങ്ങോ
ആഹ് ആഹ് ചെറുത് ഇന്ന് ആഹ് വെലുതിനെ വേദനിപ്പിക്കും വെലുതിന് സ്കൂളിൽ പോകാനുള്ളതല്ലേ ഇവരെ ആ എട്ടര ഒമ്പത് മണിയൊക്കെ ആവുമ്പോ എനീപ്പിക്കും പത്തരക്ക വണ്ടീ വരുക
പ പത്തരക്ക് വേണ്ടി വരുള്ളുല്ലേ അപ്പൊ ക്ലാസ് കഴിയല്ലോ മൂന്നരേ ആഹ് പിന്നെ മുന്ന്ക്ക് വണ്ടി എത്തിയാല് ആ അതന്നെവേടിം പ്രശ്നം എൽ കെ ജിന്ന് മൂന്നരക്ക് കേഴ്ഞ്ഞീന്നീ അപ്പാ ഇപ്പാ അഞ്ച് മണിയാവും വീട്ട്ലെത്താനെ ഇങ്ങോട്ടെത്താന് അപ്പോക്ക് കൊറെ ടൈം ആയിട്ട് ഇങ്ങനെ തോന്നാ എത്ര നേരം ഇരിക്കണം വീ ന്റാ മോന് പിന്നെ സ്കൂള്ന്നാ പറിണ് മൂന്നരക്ക് ആക്മ്പോ പെട്ടെന്ന് കെയ്യല്ലോ ഓൽക്ക് ഫുഡ്‌യിച്ച് പിന്നെ കൊർച്ച്‌ ടൈമും കൂ ല്ലോള്ളൂ മറ്റേ നാലരക്ക് സ്കൂള് കയ്ന് മൂന്നാമത്തെ ട്രിപ്പാ ഓൽക്ക്‌ കൊറെ രണ്ടും മൂന്നൊക്കെ കൈ ഒന്നും രണ്ടൊക്കെ കെയ്ഞ്ഞ്ട്ടാ പിന്നെ ഓലെ ഇങ്ങട്ട് കൊണ്ടെരാ അപ്പാ അഞ്ച് മണിയാവും ഇങ്ങോട്ട് എത്താന് അപ്പാ അതൊക്കെണ് ഓളെ പരാതികള് എത്രേ നേരം സ്കൂളില് ഇരിക്കണോന്ന് പറ്ഞ്ഞിട്ട് പിന്നെ എൽ കെ ജി എ മീ മദ്രാസില് ആക്കിണ്ടാറ്ന്നിലാ എൽ കെ ജി ല്ലാർന്നല്ലോല്ലേ ആ പിന്നെ അതും കൂടി ആവുമ്പഴാണ് ഒര് പറ്റാത്ങ്ങട്ട് താവാ പിന്ന മദ്രാസു സ്കൂ ആ മദ്രാസു നയ് സറി വേവ്വേറെ ആവല്ലേ പിന്നെ ഒന്നാവണം അ യ്‌ന് പിന്നെ നല്ല പീസും ആയ്രിക്കും രണ്ടും കൂടെള്ളത് ആവുമ്പോ ആ
ശരിയാണ്
ഡോക്ട്ടറങ്ങട്ട് ഇവടെ ടുത്ത് പോയി കാണിച്ചോ സ്കാനിംഗ് ഒക്കെ കെയ്ഞ്ഞ് ണ്ടാവുല്ലെ, അഞ്ച്ത്തതോ ആ ആ ഇപ്പൊ, രണ്ടും, അഞ്ചും, ഏഴും അങ്ങനെ മൂന്നണോ നാലണോ ഒക്കെ ഇണ്ട് തോന്നുന്നില്ലേ.
എന്തെ, ആഹ ഏയ് അങ്ങനെയൊക്കെയുണ്ട്
അ, നമ്മള് ഞങ്ങളൊക്കെ, ആയാന്ന് ഒന്നോ ര രണ്ടെണ്ണോ മൂന്നെണ്ണോ, അങ്ങനൊക്കെ തോനുന്നു. അഹ്, ആയിലെറുണ്ട് വേറെന്തൊക്കെഒക്കെ, പറന്നകേൾക്ക ആ. സ്കാനിംഗ്, വേറീം ഏതൊക്കെ ഇണ്ട് നപറയുന്ന കേൾ
ഉം ഉം
ഉം, നോർമൽ ഡെലിവറിന്നെയിരുന്നാലല്ലേ
അം, ഏതായാലും നല്ല രീതില് കെയ്യട്ടെ. പിന്നെ, തുടിപ്പൊക്കെ തൊടങ്ങിയോ അനക്കൊക്കെ, തൊടങ്ങിയോ.
ആഹ് ചെറുതായിട്ടൊക്കെ
ആഹ, ആയിശേരി ഫുഡൊക്കെ, എന്നിട് എന്താ കഴിക്കല്.
സാധാ, ഫുഡെന്നേ കഴിക്കാല് വേറൊന്നും, കഴിക്കാലോന്നുല്ല.
ഉമ്മാക്കും ഓൽക്കൊന്നും ചപ്പാത്തി അങ്ങനൊന്നും വേ
ഉമ്മാക്ക് ഇപ്പ രാഗി മതി മാത്തി പറഞ്ഞ് രാഗി ഇണ്ടായി കൊട്ത്ത് ഏതായിട്ട് ഇപ്പാ ആ വല്ലാക്കിട്ട്
ആ ബാപ്പാ കോ ചപ്പാത്തിന്റെ അങ്ങൻത്തെ നിർബന്ധം ഒന്നുല്ലല്ലേ പ്രശറ് ഷുഗറ് അങ്ങൻത്തൊന്നുല്ലാ
ആ ഇല്ല ന്നാലും കഡ്രോള്യ്യാൻ പർഞ്ഞ്ക്ണ് രാ ചോറ് വക്കാ
ആ ഇവടെ ഇമ്മാക്കങ്ങനെ ഷുഗറ് ഇണ്ടായിട്ട് ഇങ്ങനെ സോഡിയത്തിന് കൊറവ് ചപ്പാത്തിക്കെണ് കഴിക്കല് ഞങ്ങള് പിന്നെ ചോ സാദാ ചോറന്നെ കഴിക്കും പിന്നെ നിങ്ങളെ വീട്ടില് ആരള്ളേ
ഏ
ഇങ്ങളെ വീട്ടിലാരാ ഒള്ളെ അവടെ
എന്റെയില്ല ഞങ്ങള് നാല് മക്കളാ
അ ആ ഇങ്ങള് വെൽതാ
അല്ല രണ്ടാമത്തെ പിന്നെ താത്തിം രണ്ട് അനിയമാരൊക്കെണ്ട്
ആ കല്യാണം കഴിഞ്ഞതാ
ആ അനിയൻ പഠിക്കാണ് താത്ത കല്യാണം കയിഞ്ഞതാ
ആ ആ ശെരി മഴയില്ലേനി അവടെ മഴക്ക്‌ ഇന്നും ഇന്നലെയൊക്കെ മഴയുണ്ടല്ലോ ഇബടെ അവടൊക്കെ ഒണ്ടോ
ഉം, ഇബാടയൊക്കെ നല്ല മിഴിട്ട്
വെള്ളം, അങ്ങനെ വെള്ളംകയറുന്നൊക്കെ, ഏരി സ്ഥലമാണോ.
ഏയ്, അങ്ങനൊന്നില്ല. ആ ആ ഓക്കെ ഓക്കെ